ഹലോ
ആഹ്
ആഹ് കേക്
ഇന്നലെ ബ്രസീല് തോറ്റുപോയി
ആഹ് ബ്രസീല് തോറ്റു
ബ്രസീല് തോറ്റേൻ്റെ കാര്യം അവര് ആദ്യം ഒരു പെനാൽറ്റി കിട്ടി ഏഴ് ഏഴ് പന്ത്രണ്ട് മിനിറ്റായപ്പം ഒര് പെനാൽറ്റി കിട്ടി അതടിച്ചു ഉം അല്ലാ അത് അടിച്ച് കൈ കൊടുത്ത് അത് അത് അവര് പിടിച്ച് പിന്നെ രണ്ടൂന്ന് അവസരം എൻട്രിക്കിനും ബാക്കിയൊള്ളവർക്കൂടെ കിട്ടീട്ട് പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റീല്ലാ അതിനാത്തൊരു ഹാളെണ്ട്ന്ന് പറഞ്ഞൊരുത്തന്ണ്ട്
ആഹ് ആഹ് ആഹ് മുടി ഇള്ളെ ആഹ ആഹ് അതേല്ലെ
സെക്കൻ്റ് ഹാഫില് ആദ്യത്തെ ഫസ്റ്റാഫില് ആഹ് ഹോളണ്ടിന് ഗോളും ഉം ഉം പോസ്റ്റില് പന്തൊന്നും കിട്ടിയിട്ടൊന്നൂല്ലാ പക്ഷെ സെക്കെൻ്റാഫ് ആയപ്പെഴ്ത്തേന് കളി മാറി
ഉം
രണ്ട് ഗോൾ അവനടിച്ച് ഇന്ന് ഇനിയിപ്പോ പോർച്ചുഗലിന്റെ കളിയൊണ്ട് അത് രണ്ടും ഓനായിരിക്കും
ഓഹ് ഇനിയിപ്പം അവര് ഒയിവായില്ലേ
ആഹ് ബ്രസീല് പോയി എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഫ് ഫോൺ സ്വിച്ച് ഓഫാക്കി വെച്ചേക്കുവാ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല ഒന്ന് ഓൺ ആക്കിയിട്ട് വേണം അവരെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ഒന്ന് സമാധാനിപ്പിക്കണ്ടെ കൊറെ എന്നെ കൊറെ സമാധാനിപ്പിക്കാൻ വന്നെയാ കൊറെ ദിവസായിട്ട് ഇപ്പൊ അവര് സമാധാനിക്കട്ടെ
ഹ
ഇല്ല ഇന്ന് ഞാൻ രാത്രി സമാധാന ഇന്ന് രാത്രി ഞാൻ സമാധാനിച്ചിട്ട് പെടും ഇണ്ട് ഇൻ ഇൻ ഇന്നെൻ്റെ ഇണ്ട് ഇന്നെന്റെ അള്ളാ ഇൻച്ചറിയാൻ വയ്യാ ഇന്നത്തോട് കൂടി ഒരു തീരുമാനാവും എന്റെ കാര്യം
ആഹ
സത്യം പറഞ്ഞാ പോർച്ചുഗല്ലിൻ്റെ കാര്യം ഓർക്കുമ്പോ വെഷമം ഒണ്ട് കാര്യെന്ന് വെച്ച് കഴിഞ്ഞാ റൊണാൾഡോ അത്യാവശ്യം ന ഈ പുള്ളി കളിക്കും പക്ഷെ ഇവര് പാസ്സ് കൊടുക്കാത്തത് കൊണ്ടാ
ആഹ് ഫസ്റ്റ്ത്തെ കളീല് എന്തൊക്കോ ഓൻ തീരെ ബോള് തൊട്ട്ക്കേയില്ലാ അങ്ങനെ എന്തൊക്കോ വീഡിയേ ഒക്കെ കണ്ട്
സത്യം പറഞ്ഞാ ഈ മെസ്സി ഫാൻസ്കാര് പറയുന്ന പോലെ കളിക്കാതിരിക്കുന്ന പ്രശ്നവൊന്നും ഇല്ലാ അവര് ഈ കറക് ഈ നമ്മളിപ്പം ഇപ്പം ഈ നമ്മള് കൊറച്ച് പേര് ഗ്രൂപ്പായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ ഒരാളെ മാറ്റി നിർത്തി ചെയ്തു കഴിഞ്ഞാ ആയാക് കാര്യങ്ങളൊന്നും മനസിലാവത്തില്ല എ അവർക്ക് കാര്യങ്ങളൊന്നും എത്തത്തില്ലല്ലോ അതുപോലെ പിന്നെ അയ്നകത്തു ഈ പതിനൊന്ന് പേര് ഒരേ മനസ്സോട കൂടെ കളിച്ചാ മാത്രേ കളി ജയ്ക്കത്തുള്ളൂ ഇവരുടെ കാര്യൊക്കുമ്പം ഇവർടെ കാര്യം എടുക്കുമ്പോ ഇവര് ഹാഫ് വരെ പന്തൊന്ന് കൊണ്ട വന്നട്ട് ബാക്ക് പാസ് കൊടുക്ക പി എന്നി്ട്ട് റൊണാൾഡോയ പന്ത് കിട്ടുന്നില്ല റൊണാൾഡോ ഗോൾ അടി പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ നാഷണില്റ്റി ടൈറ്റിൽ അടിച്ചവമാരുമായിട്ടാണ് ഇപ്പൾ കളി വരുന്നത് സ്പെയിനുമായിട്ടാണ് കളിക്കാൻ വരുന്നത് അപ്പം ആഹ് അതെ അവര് രണ്ട വട്ടം തോപ്പിച്ചു വിട്ടവരിതുണ്ട് അപ്പ ഇപ്പോഴും എല്ലാരും പറയുന്ന അവരെയൊക്കെ അടിക്കും വന്നി്ട്ട് ബെൽജിയമായിട്ട് കളിച്ച് ബെൽജിയത്തിനേം പൊട്ടിച്ച് ഫ്രാൻസിനേം പൊട്ടിച്ച് കപ്പടിക്കുന്നൊക്കെയാണ് അവര് പറയുന്നത് നടന്നാ മതിയേ ഒര് കപ്പെന്നുള്ള സ്വപ്നവാ ആളുടെ കുറെ അനുഭവംണ്ട് കൊണ്ട് നടക്കും കാര്യം അപ്പക്ക അനുസരി ഞാൻ പടകം പട്ടിക്കുക
ഓഹ് ഉം ഇങ്ങനെ
മെസ്സിക്ക് കഴിഞ്ഞട്ടം ഒരു കപ്പ് കിട്ടി
ഏഹ് യെസ് യെസ് ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനല്ലേ ഇനിയിപ്പോ ഇവ ഇതൊന്നും ഇനി ഉണ്ടാവില്ല തോന്നുന്നില്ലേ
ഉം മെസ്സിയ കാര്യം എന്താ അറിയത്തില്ല
ആഹ് മെസ്സിൻ്റെ ഈ അടുത്ത് ഞാന് മറ്റേ ഡോക്ടർ ക്രോമില്ലേ
ആഹ്
ആഹ് അയാളതില് ഇണ്ടാവല്ല എല്ലാം എല്ലാം ഫുൾ അപ്ഡേറ്റഡ് ആണല്ല അതിലിങ്ങനെ കണ്ട് എന്താ മെസി പിന്നെ ആരോ ആരാണ് എന്തോ സിസ്റ്ററോ എന്തോ പറഞ്ഞത് അടുത്ത ഇത് ഏഹ്
റൊണാൾഡോടെയാവാറ്
റൊണാൾഡോ എല്ലാ ഏയ് പക്ഷെ ഇന്നത്തെ ഇന്നലെ കഴിഞ്ഞ ഏഹ്
ഒറപ്പ
എന്ത്
മെസീടെയാന്ന്
ആഹ് മെസ്സിന്റെ ആണ് എന്നാണ് ഇനിച്ച് ഓർമയില് ആണ് എന്നട്ട് കളിക്കാൻ ഇനിയും അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഇനിയും ഉണ്ടാവുന്ന് പിന്നെ ഇന്ന തെ ഇന്നലെന്നങ്ങാന് വാർത്താ സമ്മേളനത്തിലും റൊണാൾ ഡൊ പറഞ്ഞ് ഇനി ഇണ്ടാവൂലാന്നൊ അങ്ങനെന്തക്കോ ഉണ്ടാവൂന്നൊ ഉണ്ടാവൂലാന്നൊ അങ്ങനെ എന്തോ ആഹ് ഓരെ അപ്പ മാറ്റി അപ്പ മാറ്റി പിന്നാനൊന്നും നമുക്കറിയില്ല
അല്ല ഈ മെസ്സിന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് വിരമിച്ചിട്ട് പോയേ പിന്നെ തിരിച്ചുവന്ന്
ആഹ് അതന്നെ
അതൊണ്ട് ഇപ്പ മെസ്സി വിരമി കുന്ന കാര്യത്തില് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല വിരമിച്ചാല് പക്ഷേ ഒരു കാര്യണ്ട് ഇവരെല്ലാം ഒരുപൊ ഒരേ മനസ്സോടുകൂടിന്ന് കളിക്കുന്ന് ആഹ് മെസ്സിക്ക് വേണ്ടി ചത്ത് പണിയെടുക്കും ഇവര് പക്ഷേ റൊണാൾഡോടെ വരുമ്പം റൊണാൾഡോ സീനിയർ ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന സയത്തുള്ള പ്ലെയേഴ്സ് ഒന്നും ഇപ്പൊ ഇല്ല റൊണാൾഡോടെ ആഹ് അനിയന്മാരെ രീതിയിലുള്ളവരാണ് ഇപ്പ കളിച്ചൊണ്ടിരിക്കുന്ന പിന്നെ ബ്രൂണൊ ഫെർണാഡസ് മാത്രേ ഉള്ളു അന്ന് ഇന്നും റൊണാൾഡോടെ കളിക്കുന്ന പക്ഷെ അവര് തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഈ റൊണാൾഡോടെ ഒരു മെന്റാലിറ്റി എന്തുവാണോ അല്ലെങ്കിൽ ഈ റൊണാൾഡോടെ പവർ എന്തുവാന്നൊ അല്ലെ അഞ്ച് ബാലന്ണ്ടിയോറുള്ള ആളാനൊന്നും അവർക്കറിയത്തില്ല
അയ് ശരിയാ അങ്ങനെകാണ് അവിടെ വരെ ഈഗൊ
ഉം ചെറിയ കാര്യങ്ങൾക്ക് ഈഗോ ഉണ്ടപ്പം അവിടെയും
അതെ അതെ
ഈ ഗോളടിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ് അതായത്
മൂന്നാളല്ലേ മെയിനായിട്ട് കളിയില് ഈ വേൾഡ് കപ്പ്ന്ന് പറയുമ്പോ ഈ മെസ്സി റൊണാൾഡോ നെയ്മറ് ഇവരില്ലേ പിന്നെ എന്ത്
അവരൊക്കെ പടിഇറങ്ങിയില്ലേ
ആഹ് അതെ ഏഹ്
ലൂക്കാ മോട്ടിർച്ച് ഓഹ് മോദിച് കഴിഞ്ഞവട്ടം പോർച്ചുഗൽ തോൽപ്പിച്ച ടീമിന്റെ ക്യാപ്റ്റൻ
ഏഹ്
കഴിഞ്ഞ വട്ടം പോർച്ചുഗൽ ടീമിനെ തോൽപ്പിച്ചില്ലേ ഈ വട്ടം
അഹ് ആഹ് ഏയ്‌ ആഹ് ആഹ് അഞ്ച് എത്രക്കോ എന്താണ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ല ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ ഹലോ